ഹലോ
ആഹ് ആഹ് ഇപ്പൊ ഒരാൾ വന്നിണ്ടായിരുന്നു അതാ കട്ടാക്കിട്ടോ
ആഹ് എന്തിനാ ആക്കടൽ കണ്ണാടി ശരിയാക്കാനോ
ആഹ് കണ്ണാടി ശരിയാക്കാനായിട്ട് ഒരാൾ വന്നിണ്ടായിരുന്നേ ഉം അപ്പൊ അത് നേരാക്കി കൊടുക്കായിരുന്നു നമ്മുടെ ഈ കണ്ണടകളില് നോസ്റ്റായിണ് പറയും കണ്ടിണ്ടോ നമ്മുടെ മൂക്കിന്റെ ഇവടെ ഇരിക്കുന്നൊരു സാധനമുണ്ട് ഒരു രണ്ട് ചെറിയോ മുട്ട് പോലത്തൊരു സാധനം കണ്ട്ണ്ടോ
ആഹ് കണ്ടിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് ഇവിടെ കണ്ണടയുണ്ട് അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് അത് ഊരി വരും എടക്ക്
ആഹ്
അതിന് നല്ല ചെളിയൊക്കെ ഇണ്ടാവും ചില ആൾക്കാര് മൂക്കിന്റെ അടുത്തെ വിയർപ്പൊക്കെ തട്ടിയിട്ട് അപ്പൊ ആ സാധനം ഊരിപ്പോയി അപ്പൊ അത് ഇട്ടു തരോ പറഞ്ഞിട്ട് വന്നതാ ഉം അത് ഇടാൻ പിന്നെ അത്ര പണിയൊന്നുമില്ല വേഗം നമുക്കത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും ഒരു അഞ്ചുമിനിറ്റിന്റെ കാര്യയെ ഒള്ളും
ആഹ് ഈ കണ്ണടകളെ പലർക്കും പല ഇതാല്ലേ പവർ അനുസരിച്ച് മാറ്റം ഉണ്ടല്ലേ
ആഹ് നമുക്കത് ചെക്ക് ചെയ്യുമ്പോ നമ്മക് ദൂര കാഴ്ചക്ക് പവർ ഉള്ളതിനും ആഹ് ഒരു കണ്ണട വെക്കാ അപ്പൊ നിന്റെ വയസിനനുസരിച്ച് ഇപ്പ നമുക്ക് നീ ചെറിയ കുട്ടിയാ അപ്പോ നമുക്ക് ഒരു കണ്ണട ആയിരിക്കും ദൂര കാഴ്ചക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ
ആഹ്
ഹലോ
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് അതില് ഇപ്പോ ഈ ദൂര കാഴ്ചക്ക് മാത്ര ഇണ്ടാവൊള്ളൂ പക്ഷെ ഏ അപ്പൊ നിന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വരും നല്പ്പത് വയസ് കഴിഞ്ഞാ വെള്ളെഴുത്ത് സ്റ്റാർട്ട് ചെയ്യും വെള്ളഴ്ത്ത് പറഞ്ഞാ പ്രസ്ബയോപ്പിയ പറയും കേട്ടുണ്ടോ നാൽപ്പത് വയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കാൻ ബുദ്ധിമുട്ട് പറയും ചില ആൾക്കാര്
ആ ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയ്ക്കതാ വായിക്കാൻ ബുദ്ധിമുട്ടാ
ആഹ് അപ്പൊ നമുക്ക് വായിക്കാനുള്ളേന് വേറെ കണ്ണട ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ചില ആൾക്കാർക്ക് ദൂര കാഴ്ചക്കും അപ്പ ഉണ്ടാവും വായി ക്കാനും ഉണ്ടാവും അപ്പൊ രണ്ടിനും കൂടി കണ്ണട നമ്മള് കൊടുക്കാ അപ്പ അത് ദൂരക്കും കാണാ വായിക്കാനും കാണാൻ പറ്റും അങ്ങനെ ആ ഈ ദൂരകാഴ്ചക്ക് വായി വായിക്കാനും കാണുന്ന ആ കണ്ണടയില്ലേ ആ കണ്ണടയിൽ തന്നെ നമുക്ക് രണ്ടു തരത്തിൽ ചെയ്യാൻ പറ്റും താഴെ ഒരു റാഷേയ്പ്പ്ണ്ട് നിന്റെ അമ്മേടെ കണ്ണടയിൽ റാ ഷേപ്പ് പ്പ്ണ്ടോ അതോ ഒറ്റ ചില്ലാണോ ആഹ് അങ്ങന് റാ ഷേപ്പ്ണ്ട് ആഹ് റാ ഷേപ്പ് ഉള്ളത് ഉപയോഗിക്കാം റാ ഷയിപ്പ് ഇല്ലാത്തതും ഉപയോഗിക്കാം പണ്ട് കാലത്തൊക്കെ ഡി ഷേപ്പിലുണ്ട് ഡി ഷേപ്പ് അല്ല ഒരു നീളത്തില് ഒരു വര പോലെ നമ്മള് ഈ ലൈബ്രറിയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങന് ത്തെത്ര ഉപയോഗിച്ചിരുന്നെ കറക്റ്റ് നടുക്കെന്നെ കൃഷ്ണമണി ന്റെ നടുക്കായിട്ട് ഒരു വര പോലെ വന്നിട്ട് അങ്ങനത്തെ ഒരു കണ്ണട ഇണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങന്ത്തിയൊന്നും കൊടുക്ക്ണില്ല ഫുൾ കട്ട് ചെയ്ത പോലെ ഇപ്പൊന്ന് പറഞ്ഞാ ഈ റാ ഷേപ്പോ അല്ലെങ്കി ഏഹ് ഒറ്റചിലൊക്കെ ആയിട്ടാണ് കൂടുതൽ എല്ലാരും കൊട്ക്ക പക്ഷെ ഈ താഴത്തെ റാ ഷേപ്പ് ഉള്ളത് പെട്ടെന്നാർക്കും അഡ്ജസ്റ്റ് ആകില്ല കാരണം നമുക്ക് ആഹ് അത് കൂടെ നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരില്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അവർക്ക് അത് ബുദ്ധിമുട്ടായിരികും അത്‌ അഡ്ജസ്റ്റ് ആകാൻ ഫസ്റ്റ് ഒക്കെ ഉപെയ്ക്കുന്നവർ അപ്പൊ അമ്മയ്ക്കൊക്കെ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീല ആയ്തൊണ്ട് അമ്മക്ക് കൊയ്പ്പണ്ടാവില്ല അല്ലാത്തവർക്ക് ഉപയോഗിക്കുമ്പോ ബുദ്ധിമുട്ട് വെരും
ആഹ് ഞാനീ ഇടയ്ക്കിടക്ക് എടുത്ത് വെച്ച് നോക്കാറുണ്ട് കണ്ണ് എടുത്ത് വെച്ച് നോക്കാറുണ്ടായിരുന്നു
പക്ഷെ അങ്ങനെ നോക്കാൻ പാടില്ലട്ടോ എന്തറിയോ നമ്മളെ കണ്ണിന് ബുദ്ധിമുട്ട് വരും അങ്ങനെ വെരുമ്പോ നമുക്ക് ഈ ഒന്നാമത് ഈ അമ്മക്ക് ക്ക്ള്ള പവറെല്ല നിനക്ക് ഉണ്ടാക നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ നമ്മക്ക് ഒരുപാട് വലുതായി കാണില്ലേ സാധനങ്ങളൊക്കെ.
ആഹ് അതുഅല്ല കണ്ണ് നല്ല വേദന എടുക്കും.
ആഹ് ആഹ് അത് പവറ് കൂടുതലല്ലേ നമ്മുടെ കണ്ണിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേക്കാ കൂടുതൽ പവർ നമ്മുടെ കണ്ണേക്ക് വരുമ്പോ നമുക്ക് ആഹ് കണ്ണ് ബുദ്ധിമുട്ട് പറയുന്നതാണ് അതൊക്കെ. നമ്മക്ക്പ്പൊ ഒരുപാട് മഴ നനെഞ്ഞാ പനി പിടിക്കില്ലേ. നമ്മുടെ ശരീരത്തിന്റെന്നെ ഒരു സൂചനല്ലെ നിനക്ക് വയ്യ നിനക്ക് അങ്ങനെ നനയാൻ പാടില്ലെന്ന് പറ്ഞ്ഞെരുന്നല്ലേ മഴ നനയുമ്പോ പനി പിടിക്കുന്നത് അതേപോലെ കണ്ണ് നമ്മള് ശെ പറ്ഞ് തെരാ കണ്ണിന് കാ ഇത് വെച്ച് കഴിഞ്ഞാ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവര് അറിയിക്ക് അറിയികുന്നത് ഓരോ രീതിയിലാ. തലവേദന എടുപ്പിച്ചിട്ട് അല്ലെങ്കി കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് വെല് വെല്തായി കണ്ടിട്ട് കണ്ണിന് എരിച്ചില് പുകച്ചില് അങ്ങനെയൊക്കെ വരും. ഓരോര്ത്തർക്ക് ഓരോ രീതിയില വെര
ഓഹ്
നിന്റെ അമ്മെടെ കണ്ണടയുടെ താഴെ എങ്ങനെയാ താഴെ ഒരു റിമ്മ് പോലൊരു സാനൊണ്ടോ
എന്ത്?
ഈഹ് താഴെ ഒരു ത്രെഡ് പോലെ സാനാണോ അതോ ഫുള്ളായിട്ടും കവറിങ്ങ്ള്ളാണോ പ്ലാസ്റ്റിക് പോല്ത്തെരു കവറിങ്ങ്ള്ളാണോ കണ്ണടാന്ന്
ആഹ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്കിത് ത്രെഡ് പോലെയുള്ളായാ തോന്ന്ന്നു
ആഹ് ത്രെഡ് ആയിരിക്കും കാരണം നമുക്ക് ആഹ് മൂക്കിന്റെവ്ടെ സംഭവം അപ്പൊ വരുമ്പോ ത്രെഡാണ് കൂടുതലും വെര ത്രെഡോ അല്ലെങ്കി താഴെയും കൂടി ഫുള്ള് മെറ്റല്ന്റെ വെരും ഇത് രണ്ടുഅല്ലാതെ ഫുൾ കവർ ആഹ് ത്രെഡ് ആയിരിക്കണം മറ്റേത് പറ്ഞ്ഞഴിഞ്ഞായ്ഞ്ഞാ നമുക്ക് ഫുൾ പ്ലാസ്റ്റിക് ആയിരിക്കും അതാവകുമ്പോ നമ്മുക്കി ഈ മൂക്കിന്റെറെവിടെ ഈ സാധനം വെരില്ല ഊരി വെര്ല്ല ഫുൾ പ്ലാസ്റ്റിക്കില് മൂക്കിന്റെ അവിടുത്തെ നോസ്ഫാഡ് അടക്കം അയ്നത്ത്. ഫിക്സ്ഡ് ആയ്രിക്കും
ആഹ്
അപ്പൊ നമ്മുക്ക് ഇതേപോലെ ഊരി എടുക്ക ഇടക്ക് ഇടക്ക് ഈ സാനം ഊരി പോവ. അങ്ങനെയുള്ള പ്രശ്നം വരില്ല നലത്ത് വീണാലും പെട്ടെന്ന് കംപ്ലയിൻറ്സ് ഒന്നും അങ്ങനെയുള്ള കണ്ണടകൾക്ക് വരില്ല
ആ അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ കണ്ണാടകൾ ഉണ്ടായിരുന്നല്ലേ
ആഹ് ആഹ് പ്ലാസ്റ്റി കക്ക് ന്ന് പറഞ്ഞാ ഇത് മെറ്റന്റെ യിരിക്കും ഇയാളുടെ അമ്മ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് തന്നെ നമ്മുടെ മെറ്റൽ പ്ലസ് പ്ലാസ്റ്റിക്. കൂടിയാണ് ഇപ്പപ്പോ ഞാൻ പറഞ്ഞ കണ്ണടകൾക്ക് വരിക കൂടുതലും വെലയനുസരിച്ച് വ്യത്യാസം വരും വെറും പ്ലാസ്റ്റിക്കായിട്ടും വരുംക്ഷെ വെറും പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചൂടി നല്ലത്, മെറ്റൽ പ്ലസ് പ്ലാസ്റ്റിക് കൂടി വരുന്നതാണ്. അതാകുമ്പൾ നമുക്ക് എന്താ പറയാ കൊറച്ചൂടി ബലം കിട്ടും. നെലത്ത് വീണാലും പെട്ടെന്ന് കംപ്ലയിന്റ് വരില്ല. അപ്പൊ ഇയാളുടെ അമ്മയുടെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആ ത്രെഡ് ആണ് പറഞ്ഞില്ലേ ത്രെഡ് ആകുമ്പോ ഒരുപാട് ലെൻസ് നിലത്തേക്ക് വീണ് കഴിയുമ്പോ ലെൻസിന്റെ സൈഡ് പൊട്ടും പക്ഷെ ഇതിനാകുമ്പോ അങ്ങനെയുള്ള കംപ്ലൈയിന്റ് വരില്ല. പിന്നെ ത്രെഡ് എടക്കിടക്ക് ഊരി വെര്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഇയാളുടെ അമ്മടെ പറഞ്ഞാ ആ കണ്ണടെ വരും. പക്ഷെ ഇതിനാവുമ്പോ അങ്ങനുള്ള കംപ്ലയിൻറ്സ് വരില്ല. ഇങ്ങനെ ഊരിവരുന്ന പ്രശ്ണം വരില്ല.
ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യേ ഞാൻ ഈ ആദ്യമായിട്ടാ തോന്ന ആദ്യമായിട്ടാണ് കേക്കുന്നത് കാരണം കൊച്ച് എനിക്കൊന്ന് കൊച്ച വെച്ച് ഈ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ണാടി വെച്ചന്റെ ഞാൻ കണ്ടിട്ടുണ്ട്
ഞാ വിചാരിച്അവരെല്ലാരും വെറുതെ ഷോഓ ഗ്ലാസ് ആയിട്ട് വെച്ചേക്കാ ന്നാ വിചാരിച്ചിന്ന ഞാൻ..
ആഹ് അല്ലടാ.. പെയ്യക്കൊക്കെ കൊടുക്കണ കണ്ണടയി ല്ലേ എപ്പോഴും പ്ലാസ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. മൊഖത്തിന് ചേരുന്നത് നോക്കി എട് ക്കണംല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്ലാസ്റ്റി ആവുമ്പോ നിങ്ങളെക്കെവന്ന് ഡെയിലി ഉപയോക്കുമ്പോ മൂക്കിനടെ പാട് വെരും. ആ ഒരു നോസാട് ഞാനാ മൂക്ക്. ക്കിനവിടെ എടയ്ക്ക് ഊരി വെര്ന്നു പറഞ്ഞില്ലേ.
ആഹ്
അത് നമുക്ക് ഒരുപാട് സൈ മൂക്കില് വെക്കുമ്പോ മൂക്കിന്റെ സൈഡിൽ രണ്ടിടത്തും അത് കുത്തും. കുത്തുമ്പോ അവിടെ ഉള്ളിലേക്കൊരു കുഴി പോലെ വെരും. മൊഖത്തിനൊരു ഭംഗിണ്ടാവില്ല. പിന്നെ അതേപോലെ കറുത്ത വ് കുത്ത് പോലെ. മൊഖത്തൊരു ചെറിയ പാടൊക്കെ വെരും. മൂക്കിന്റെവിടെ പാട് വെരും.. അത്രട്ള്ളത് നോസ്പേഡ്ള്ളത്. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിന്റെ പറഞ്ഞില്ലേ അതിന് അങ്ങനെള്ള പ്രശ്നങ്ങളൊന്നും വെര്ല്ല..
ഓഹ് ഏഹ് ഞാൻ കണ്ടി ട്ട്ണ്ട് ഞങ്ങടെ അമ്മേന്റെ ഇവിടെവന്ന് മൂക്കില്ണ്ട് ഉം. അമ്മേടെ മൂക്കില് ഞാൻ പാട്ണ്ടിട്ട്ണ്ട്. ബബിളായിട്ടിരിക്യും.
ആഹ്. അത് ന്നേ അത് ന്ന് നമ്മൾ ഒരുപാട് ഉപയോക്കല്ലേ. ഊരി ഊരി കഴിയുമ്പോ നമുക് പെട്ടെന്നറിയും. അതേപോലെ കണ്ണ് ഒരുപാട്. കുഴിഞ്ഞിരിക്ണ പോലെ തോന്നും അവരെ കണ്ണൊക്കെ. കണ്ണട എടുക്കുമ്പോ വെക്കുമ്പോ ഒക്കെ അറിയില്ല. ക്കുമ്പോ നമുക്കറിയാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാറിയാ. അപ്പൊ ഞ അമ്മയോട് പറഞ്ഞ് ഉം അപ്പൊ ഞ്ഞി കണ്ണട്ക്കാ പോവു മ്പോ അമ്മേടെ കൂടെ ചെല്ല്. എന്നിട്ട് ഇതേപോലെക്കെ ശ്രദ്ധിച്ചിട്ട് എട്ത്ത് കൊടുക്ക്
ഉം അത് പറ പറഞ് കഴിമ്പഴല്ലേ എല്ലാർക്കും അറിയോള്ളു അല്ലാ പെട്ടെന്ന് പെട്ടെന്ന് അറിയില്ലല്ലോ ഞാനിത് പഠിച്ചോണ്ട് ഞാനറിയുന്നു പ്പ അതേപോലെ ഇപ്പൊ ഇയാൾക്ക് അറിയില്ലല്ലോ പറഞ്ഞോടുക്കാൻ അതാ പർഞ്ഞത്ട്ടോ
ആഹ് ഉം
പിന്നെ നമ്മടെ മൊഖത്തിന് ചേരുന്നതും വൃത്തിയിള്ളെക്കെ നോക്കി നമ്മള് എടുക്കും ചെല ആൾക്കാർക്ക് ഇങ്ങൻത്തെര്ക്കും ഇഷ്ടം അതോണ്ട് അങ്ങൻത്തെ എടുക്കുന്നോരുണ്ട് നമ്മള് പറയുമ്പോ നമ്മള് ഇതൊക്കെ പറഞ്ഞോടുക്കും പിന്നെ അവര്ടെ പ്രിഫറൻസ് പോലെ
എല്ലാ രീതിലുള്ള ഫ്രൈയ്മും കിട്ടൂല്ലേ ഈ ചതുരത്തിലുള്ളതും അങ്ങനെള്ള സംഭവങ്ങള് കിട്ടത്തില്ലേ
ആഹ് ചതുരത്തില്ള്ളത്ണ്ട് വട്ടത്തില്ള്ളണ്ട് പിന്നെ ചെറിയ രീതിയിലേ കൊരു ഓവൽ ഷേപ്പില്ള്ളത്ണ്ട് പിന്നെ നമ്മടെ ഈ എന്താ പറയാ ഫ്രെയിംമ്ലെസ്സ് പർഞ്ട്ടോരു കണ്ണടയ്ണ്ട് അറിയോ ഫ്രെയിമേ ഇല്ല മോത്ത് വെ ച്ചാ നമ്മള് പെട്ടെന്ന് അറിയേ ഇല്ല അയിന് ചുറ്റുല്ലേ ഇയാളോട് പർഞ്ഞ ത്രെഡോ കാര്യങ്ങളോ ഒന്നും ഇണ്ടാവില്ല ഞാൻ പർഞ്ഞ പ്ലാസ്റ്റിക് ഇണ്ടാവില്ല ഇയാ ഇയാൾടെ അമ്മടെ പോൽ തെ ത്രേഡോ ഒന്നും ഇണ്ടാവില്ല വെറും ലെൻസും അയിന്റെ മൂക്കിന്റെ സൈഡിലായിട്ടൊരു നീളത്തില് നമ്മളീ പറഞ്ഞ നോസ് ക്ലിപ്പ് വെക്കാനുള്ളോരു സാധനം പിന്നെ ലെഗും മാത്രേ ഇണ്ടാവൊള്ളൂ ലെൻസ് വേറെ എവിടേം പിടുത്തണ്ടാവില്ല ഈ നോസ്പാന്റെ അവിടിം അയിന്റെ കാലിന്റെ അവിടല്ലേ ചെവിയില് വെയ്ക്കില്ലേ ആ ഭാഗൊല്ലാണ്ട് വേറെ എവിടെയും പിടുത്തോല്ല അയിന്
ആഹ് ഞാൻ ആദ്യായിട്ടാ കേക്കുന്നെ
ആഹ് കണ്ണ്ണ്ടാവോ അയാള് ശ്രദ്ധിക്കാ അറിയാൻട്ടായിരിക്കും ചെലപ്പോ എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിന്റെ ആയിരിക്കും ഒരു ത്രെ തിന്റെ അവ്ടെ ഒന്നു ഒന്നുല്ലാന്ന് പക്ഷെ എന്താച്ചാ നല്ല രീതീല് കെറ് വേണം അങ്ങനെള്ള ഫ്രൺസിന്ട്ടോ ഒറ്റപ്പടി വലിച്ച്‌ കഴിഞ്ഞയ്ഞാ സാനം പൊട്ടി പോവും അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്ണ ആൾക്കാർക്ക് മാത്രം നമ്മള് ഇങ്ങൻത്തെ കൊടുകൊള്ളൂ അല്ലാത്തോർക്ക് കൊടുക്കില്ല
ഉം
പിന്നെ അങ്ങൻത്തൊ കൈയ്യ് ആഹ് ലെക്ചേഴ്സിനൊക്കെ കണ്ട്ണ്ടാവോല്ലോ കൊർച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീചേഴ്സിനൊക്കെ ഒരു വിധം ഇൻക്ക് തോന്നുണു അങ്ങൻതൊക്കെ ഉപയോഗിക്ണെ കൂടുതല്ണ്ട് പിന്നെ ഈ ഡോക്ടേഴ്സ് കണ്ണിന് ഒരുപാട് എട് ക്കാത്തെ ആൾക്കാർക്ക് ഉപയോഗിക്ക
ആഹ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങോട്ട് അങ്ങനെള്ള ഞാൻ ഓർമ്മയില്ല എനിക്ക് കണ്ടതാ
ആഹ് നമ്മളീ ഈ കണ്ണട പറിമ്പം വെർതെ ജസ്റ്റ് കണ്ണട കണ്ണ്ല്ണ്ട്ന്ന് മാത്രല്ലെ നോക്കൊള്ളു നമ്മള് മറ്റുള്ളവരെ എങ്ങനെ എങ്ങൻത്തെ കണ്ണട ഉപയോ ക്ക്ന്നെ നമ്മള് ആരും ശ്രദ്ധിക്കില്ല
ഉം ഇല്ല
ഉം പക്ഷെ അതായത് ഇങ്ങനെള്ള കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഇപ്പ ഇയാൾക്ക് ഇപ്പോ കമ്പ്യൂട്ടർ നോക്ക് കമ്പ്യൂട്ടർന്റെ നിങ്ങടെ ഓരോ ഇത്ണ്ടാവല്ലോ വ്യത്യാസം ഇണ്ടാവോല്ലോ മറ്റേ അസ്യൂഷന്ണ്ട് മാക്കിന്റെ ഇണ്ട് ഓരോരോ ലാപ്പിനും ഓരോരോ പേര് കള്ണ്ടല്ലോ നമ്മള്പ്പോ അത് ഏതാനും ശ്രദ്ധിക്കില്ലല്ലോ ഇപ്പ കമ്പ്യൂട്ടർ അതായിരിക്ക്ണു അല്ലെങ്കിൽ സിസ്റ്റം ഇതായിരിക്ക്ണു ലാപ്പതായിരിക്കുണു അതല്ലേ നമ്മള് നോക്കൊള്ളു കമ്പനി നമ്മൾ അന്വേഷിച്ചു പോവില്ലല്ലോ?
ഇല്ല.
ഇപ്പൊ ഫോണിലാണെങ്കിലും ഇപ്പ നമ്മളിത് ഐഫോണാണോന്ന് നമ്മള് ശ്രദ്ധിക്കും ബാക്കിയൊന്നും നമ്മള് നോക്കില്ല. റെഡ്മി ആണോ? റിയൽമി ആണോ? സാംസംഗ് ആണോ? അങ്ങനെന്നു നോക്കില്ലല്ലോ അതേപോലെ കണ്ണിന്റെയും. ശെയ്പ്പോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മള് ശ്രദ്ധ വന്നൊന്നും വരില്ല.
ഉം ശെരിയാ.
ഇനി ഓരോത്തര കണ്ണിലിരിക്കുമ്പോ അങ്ങനെ നോക്കികോട്ടോ.
ഉം നോക്ക.
ഉം
ഉം
അ നിക്ക് ഞാനിപ്പോ വിളിക്കാട്ടോ.
ആഹ് ഓകെ.